ഹോണ ഹലോ നമസ്കാരം ആപ്പ ആ നല്ല വിശേഷംനാ പറയുന്നൊക്കെ നല്ല അവിടെന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ നേര പോലത്തേരെ നല്ല മഴയാ
ആഹ് ഇന്നലെ തുടങ്ങിയതാ നല്ല മഴ ഇന്നലെ മിനിാ രാത്രി തുടങ്ങിയതോ എവിടെയും നല്ല മഴയുണ്ട് ഇെ പറയാ നിന്നിട്ടില്ല അതിന തോരാൻ പഴേന്
അഐശ്ശര്യ ഇന്നലെ ഇവിടെ വന്ന്ന്ന അങ്ങനെ മഴ
അയ്യോ ഇന്നലേക്കാ ഇന്നലെയക്ക ഇവിടെ നല്ല മഴയായിരുന്നു ല്ല ഞാൻ രാത്രി തുടങ്ങിയതാ മഴന്നല്ല ഇന്നിപ്പ ോ തോർന്നിട്ടില്ല
ആ ആഹ് ഇന്നയിപ്പ നേര പോത്തരെ തോരാണ്ട് പ്തോണ്ട്
ആ രണ്ടു ദിവസം ഉണ്ടാവുമായിരിക്കും മഴ പിന്നെ അത് കഴിഞ്ഞാഴ്ചയൊക്കെ വെയിലല്ലായിരുന്നാ
ആഹ അല്ലാ വാർത്തൽ ഇണ്ട്ന്ന് പറയതായിട്ട് ആഹ വാർത്തൽ ഇങ്ങനെ പറയുന്നുണ്ട്ാരണം ഒരാഴ്ചത്തേക്ക ആറ്റ മഴയുണ്ട്ന്ന് ആഹ് പക്ഷെ മഴ പെയ്യുന്നതല്ലല്ലോല്ലേ വല്ലാത്തൊ ചട തങ്ങാറല്ല വരുന്ന നാശനഷം
അതല്ല മഴ പെയ്ത തുണികളൊക്കെ ഉണങ്ങാൻ വില്ല ൊ ഒരു പടാ അല്ലെ വെയിലാണ് ഈ ചവിട്ടിക്ക ഈച്ച ഭയങ്കര ഈച്ചയാണ് മഴയത്തത് എത്ര തുടച്ചിട്ടാലും എത്ര വൃത്തിയാക്കിയിട്ടാലും ഭയങ്കര ഇ ച്ച ഈച്ചയുടെ ഒരു ശല്യം എ പൊന്നോ ഭയങ്കര ഈശയാണ് ഈച്ച ഈ ചണം കൊണ്ട് ഒരു രക്ഷയില്ല എത്ര ഫാനായിട്ട് എത്ര തുടച്ചാലും ഭയങ്കര
ആഹ് ഈച്ചയും കോതക്കും എല്ലാം നേർഞ്ഞിട്ടില്ലേ ഇപ്പോൊ
ഇപ്പൊ പനി ഇത് മഴ പ്യറുണ്ട് എങ്കി പനിയൊക്കെ ഉണ്ടെന്ന് പറ
ആഹ ഉണ്ട് ഇണ്ട് ഇവിടെ ഇപ്പൊ ചഗല്ല എന്ന് പറയുന്ന ഒരു പനി ഇറങ്ങിക്കില്ലേ അതി ഇപ്പ മ്മെ നാട്ടിലല്ലേ ഉണ്ടന്ന് പറഞ്ഞ കേട്ട് ആ
ആണാ ആ് ഇവിടെ ഡെങ്കിപ്പനിയാണ് അങ്ങനെൊന്നും വൈറസ് അങ്ങനെ നല്ല ഡെങ്കിപ്പനിയാണ് ഇവിടെ സൂക്ഷിക്കണംന്ന് പറഞ്ഞ വെള്ളം കെട്ടിയാ കഴിക്കണംതെെ ഇക്ക ഇങ്ങനെ കുട്ടികളയണോ ഹപ് ചെയ് ആൾക്കാര് വന്നിട്ട്
ക്കജ ലഖാനാ സ ആ തൊണ്ട് വെള്ളം കറ്റി നക്കും അതുകൊണ്ട് പിന്നെ ഓർക്കും ഒന്നും ചെയ്തൂടാഞമ്മക്ക് പോന്നും ചെയ്ത്
ചെയ്തൂടാ എങ്ങനെ പൊറത്തോട്ട് ഇറങ്ങണം മഴയത്ത്റ
ൊറ ഇല്ല ഇപ്പൊ ഞാൻ ഇതാ മോന അങ്ങ് കൊണ്ടാക്കാ വണ്ട കൊടുക്കാൻ വേണ്ടി പോയതാ ഫുള് നന്നിട്ടാവ കാരണം ചെയ്യ എങ്ങനെയ ഇത് കൊ
എന്നാ അപ്പ അല്ല കുറേ നടക്കാരണ്ട്ണ്ട്
ഇല്ല എറെ വീട്ടിന്റെ മുന്നില് വരല എൻറെ വീട്ടിന്റെ അപ്പുറം ഒരു വീട്ണ്ട് ആ വീട്ടിലെ മുന്നിൽാ വണ്ടി വരും ഉ ഉ എന്റെ ഒന്ന് അങ്കനവാടി
ആഹ ആണ ആ ആ ആ ഓക്കേ ഓക്കേ അപ്പ അങ്ങനൊണെിലും ഇ കൊണ്ടാക്കണ്ടേ മോാ വണ്ടി വണ്ട വ
ആ വ ആ രണ്ടാളും ഒരേ ഇതില്ലാത കൊണ്ട് പ്രശ്ന ഇല്ല
ആഹ് രണ്ടേര ഒരു ദിവ സ്കൂളിലാണ് അപ്പ ഒരേ സമയത്ത് വിട്ടാ പ്രശ്നം ഇല്ല ആഹ പനിയന്തയന വന്നിട്ട്
ആഹ് ചോറും കാര്റും എല്ലായി കുറ്റികൾ പോകുമ്പത്തേക്ക ല്ല
അത് ഞാാന് തന്നെയാണ് മൻ പോ മൂത്താൾ പോകുമ്പേക്കും അപ്പ രണ്ടാാംതാൾ കിടന്ന് പറഞ്ഞു രം കഴിഞ്ഞി അ ആ് ഹസ്ബൻന്ഡ ഇപ്പ ഒമ്പതിലേക്ക ആകുമ്പളാ പോണത് അപ്പൊ ഹസ്ബന്ഡും ചെറിയ ആളും കൂടി ശനിയും ഞായറും നല്ലോണം തൊട്ക്കൊള്ളു. ശനിയും ഞായ മുത്താള്ണ്ടാവുല്ല മൂത്താള് ഹസ്ബൻഡിന്റെ കൂടെ പോകും അവിടെ ആള ആ ഹസ്ബൻഡിന്റെ ജോലി ജോലി സ്ഥലത്തെയ് കരാട്ട പോലത്തെ ഒരു സ്ഥലത്ത് ആക്കിട്ടുണ്ട്.
അഹ് ശരി ആ
പോവുമ്പോ പിന്നെ ഇയാൾ മാത്രേ ഉണ്ടാവൊള്ള ചെർത്. വെറ്ത് ഒറങ്ങ് ണ സമയം കൊണ്ട് നല്ലോണം. തൊടച്ചിടും ബാക്കിയുള്ള സമയം ശനീ ഞായറും എല്ലാം മാറ്റി
ഞാൻ പിന്നെ കുട്ടികൾ സ്കൂൾ പോയി കഴിഞ്ഞാലേ ഞാൻ തുന്നല് പടിക്കാൻ പോവുന്നുണ്ട് ആ പിന്നെ ഞാനിപ്പോ ഒരു ഒമ്പത് മണിക്കക്ക് ഒമ്പതരക്കങ്ങനെ കുടിയാള് പോവും. ഒമ്പതര ഒമ്പതേ മുക്കാൽ കുട്ടികൾ പോയി കഴിഞ്ഞാല് അന്നേരം തന്നെ ഞാൻ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നരയാവുമ്പോത്തൊക്കെ ഞാൻ തിരിച്ചു വരും കുട്ടികൾ വരുമ്പോഴത്തേക്ക്ക് വന്നാൽ മതി. ഫുഡ് ഞാന അങ് എടുക്കും അപ്പ രാവിലെ ഇവിടെ നേഏലാക്കിെ കഴിഞ്ഞാല് അങ് ഗ്ലാസ്സിൽ കൊണ്ടോ വാലോ? സ്കൂളിൽ കൊണ്ടുപോയിക്ക തിന്നാലോ ആ ആടുന്ന് കഴിക്ക. അതോണ്ട് അങ്ങനെ ല്ലാം ആക്കി വി മൂന്നര ആവുമ്പത്തേക്ക് വരും ഞാന് മൂന്നേകാലിന് ആടെന്ന് എറങ്ങി കഴിഞ്ഞാല് മൂന്നര വീട്ടിലെത്തും ആ അടുത്തെന്നെ എനക്ക് പിന്നെ വണ്ടിള്ളൊണ്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റത്തെ ഓട്ടോ ഉണ്ട് എന്നാലൽ വണ്ടിയ ഉള്ളതോണ്ട് പിന്നെ പ്രശ്ന എയ് ല്ല കുട്ടികൾ വരുമ്പോത്തൊക്കെ എനിക്ക് എത്താൻ പറ്റും ആ വീടില് ഇപ്പാരുല്ല ഭർത്താവ് ഇ ഭർത്താവ് മിനിഞ്ഞാന്ന് പോയി ഇപ്പം ഞാനും എൻ്റെ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ. പി പൊറത്താ ആ പൊറത്താ ആ ആ മെനിഞാന്ന് പോയി അപ്പൊ പിന്നെ ഞാൻ ഒറ്റക്കെ വെറുതെവിടെ കുത്തിരുന്നി
കാര്ല്ലല്ല ആ ഞാൻന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഓൺലൈൻ ടീച്ചിങ്ങില് ഓൺലൈൻ ക്ലാസ് ക്ലാസെടുക്കണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം ഒക്കെയാണ്. വൈകുന്നേരം ഇപ്പ മോൻ വന്ന് ഇനി മോന്റെ സ്കൂളിലെ പഠിപ്പിച്ച് കഴഞ്ഞിട്ട് ഒരു അഞ്ചര കൊക്കയാ ക്ലാസ് തുടങ്ങണം അഞ്ചര മുതൽ ആറരും പിന്നെ രാത്രി എട്ട് മണിയോട്ട് ഒമ്പത് മണി വരെയും. അപ്പൊ രാവിലെയൊക്കെ പോയിക്കാ ഫ്രീ ആണ് പിന്നെ ഇതിനെ പതിനൊന്നണിയാവുമ്പോ കുളിപ്പിച്ചയ്ഞ്ഞ പിന്നെ ഫ്രീ ആണ് ഫുഡി കഴിച്ചയിഞ്ഞ ഞാൻ കൊറച്ചേരംകടക്കും. ഓ എന്നച്ചാ രാത്രി ഇത് കിട കിടക്കുമ്പോൾ ആ ലേറ്റ് ആകും ഇത് എട്ടമണി തൊട്ട് ഒമ്പത് മണിക്ക് ഞാൻ ക്ലാസ്ടുക്കുന്ന സമയത്ത് ഇതിനക്കെടുത്തി ഉറക്കും ഞാൻ
ആ ആ
ഉറങ്ങണ സമയം കൊണ്ട് എനിക്ക് മറ്റേ എന്റെ ക്ലാസ് എടുക്കാ മറ്റേന്ഫുഡും കൊടുക്കാം. അത് ഫുഡ് കൊടുത്ത് പത്തണിയാവുമ്പോ കടന്നോളും അപ്പൊ ഇത് കൊറച്ച് ലേറ്റ് ആവുമ്പളാ എടാ ഹസ്ബൻ് ലേറ്റ് ആയിട്ട വരുന്നത് ചെലപ്പൊ പതിനൊന്നര പന്ത്ര പന്ത്രണ്ടണിയൊക്കെ ആവുമ്പ ളാ വരുന്നതാള്. ആള് ജി എം ആയതോണ്ടേ ആ അപ്പൊ അത്രയും ലേറ്റ് ആയിട്ടാണ് വരുന്നത്.
ആ-
അപ്പ ആ അങ്ങനെയൊക്കെ പോണ് പത്തണി പത്തരക്കുള്ളില് കിടക്കും. പത്തരയൊക്കാവുമ്പോ കിടക്കവും. ആ മീനിണ്ടായിരുന്നില്ല ഞാൻ ഹസ്ബൻഡ ഇപ്പ രാത്രി ഫുഡ് കഴിക്കൂല ആള് ഡയറ്റിംഗാണ്. എനിക്കും മോനും മാത്രല്ലേ അപ്പോ ഇന്നെലെ ഹ ചെമ്മീനും തക്കാളിയും കൂടി അതിനിണ്ട് രണ്ട് ദിവസത്തേ ണ്ടാകോ ആ ആണുങ്ങ ആ ആ ആ്പിന്നെ ഹസ്ബന്ഡന് രാവിലെ മാത്രം മതി പിന്നെ രാവിലെ നാസ്ത ക്ക് ഇപ്പൊ കടല പയറൊക്കെ ണ്ടെങ്കി അതെന്റെ മോന് മതിച്ചോറിന് വേറെ കറിയൊന്നും വേ അ പിന്നെ പച്ചക്കറി ബീടറൂട്ടും ക്യാബേജും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഞാൻ ഒലു കൊടുക്കും മിക്ക അപ്പ അതും രാവിലന്ന ആ ണ് അവൾക്ക് വേറെ ഒന്നും വേണന്നില്ല ആഹ ആ് ഹസ്ബഡ ഇല്ലാ ത്തുകൊണ്ട് ഹസ്ബന്ഡറിങ്ങനെ ഉണ്ടാത്തതൊണ്ട് ഇങ്ങനെ ചാറന്നുംങ്ങനെ ഉണ്ടാക്കൂില്ല ആഴ്ചേൽ ഒരു ദിവസൊക്കെ ചാറ് വെക്കുള്ളൂ അത് വെച്ചാൽ തന്നെ രണ്ടു ദിവസത്തേക്ക
ആ വേറെ ആരുല്ല ഉമ്മൊന്നില്ല വീട്ടില്
ഉമ്മായു ഹസ്ബൻഡന്റെ ഉമ്മയും ബാപ്പച്ചി ഞാനിപ്പ ഞങ്ങൾ റ്റ വീട്ടിതന്നെ രണ്ടായിട്ട താമസി പിന്നത് താഴേ മേഴേ മറ്റത് തനിയന്റെ കല്യാണായപ്പീക്കും ഞങ്ങളാണ് മൂത്തത് ക്കയാണ് മൂത്തത് അപ്പൊ ഞങ്ങള് മേളിലോട്ട് മാറി മേളില് സെപ്പറേറ്റായിട്ട് ഓ ഒരു ഹോള് ഹ് ഡൈൻ ഒ പിന്നെ രണ്ട് ബെഡ്റൂമ് ഓ കിച്ചൻ രണ്ടായിട്ടൊള്ളത് അങ്ങനെ ആക്കിട്ടേന്നാണ് അപ്പൊ പിന്നെ പിന്നെ ഞങ്ങള് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്
ആ
സ്വർണം വിറ്റിട്ട് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പൊന്നും കഴിയൂല
ആ
എന്താണല്ലേ മക്കളുടെ ഓരോ ആശ്ര്യം
അതന്നെ എല്ല പ്രശ്നൊന്നും ഇല്ലെങ്കിലിങ്ങന തന്നെ അങ് പോകുന്നതല്ലേ നല്ലത്
ആ പ്രശ്നൊന്നൂല്ല നമ്മള് നമ്മുടെ കാര്യം നോക്കിയ വന്നല്ലേ പിന്നെ മോന് താഴെ ആവുമ്പോ ഉമ്മ വൈകുന്നേരം ആവുമ്പോ ഫ്രീ ആവും അപ്പൊ അവനെ ഞാന് താഴെ എനിക്ക് ക്ലാസ് എടുക്ക്ണ സമയം കൊണ്ട് മൂത്താൾ വരുമ്പോ ഇയാൾക്ക് ഫുടൊക്കെ കൊടു ത്ത് കുറുക്കൊക്കെ കാചിറ്റ് ഞാൻ താഴെ കൊണ്ടേ കൊടുക്കും ഒരു നാലര നാലേ മുക്കാലൊക്കെ ക്കെ ആവുമ്പേക്കും പിന്നെ ബാങ്ക് കൊടുക്കണ സമയം ആവൂമ്പളാണ് ഞാൻ വി ളിക്കാൻ പോവും അപ്പൊമ്മ നോക്കിക്കോളും ഉമ്മ ഫ്രീ ആണതുവരെ ആ പണിയ ആ അപ്പെ ഞാൻ പണിയൊന്നും ഇല്ലല്ലോ രാവിലെ പിന്നെ അനിയത്തി പോകുമ്പോ മിക്കതൊക്കെ ചെയ്തു വെച്ചിട്ടാ പോണത് പിന്നെ ഉമ്മാക്കെന്തെങ്കി എല്ലാ അടുപ്പിച്ച് കൊടുക്കോളും പിന്നെ ഉമ്മ നിന്ന് ണ്ടാക്കിയാ മതി ബാക്കി എല്ലാം ചെയ്തുച്ചിട്ട ആള് പോണത് ആ അനീയത്തി അനിയത്തിക്ക് ജോലിയൊണ്ട് ആ ഞാനും ജോലിക്ക് കൊണ്ടിരുന്നതാ ഞാനിപ്പൊ കഴിഞ്ഞ വർഷംന്ന് എന്റെ ഡെലിവറി അപ്പൊ ഇതിന് ഇപ്പ പാല് കൊടുക്കണ്ട സമയണല്ലോപ്പൊ അടുത്ത വർ ഷം മുതല് പോവാലോന്ന് വെച്ചു അപ്പേക്കും ഒന്നര വയസ്സ് ആകുലോ
ആ
പാല് കയ്ഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോവാലോന്ന് വിചാരിച്ചിട്ടാണ് ആ അപ്പൊ തെന്നെ പറഞ് പാല് കൊടുക്കണാന്നും നമ്മെ രാവിലെ പോയാ വൈകീട്ട്ന്നു ആ ഒരു ഇച്ചിരിരിയിലേക്ക് ഓ കുടു ത്തോളൂ അത്രേം കിട്ടൂലല്ലോ മറ്റേന്ന് പറഞ്ഞാ നമ്മുടെ അടുത്തണ്ടാവുമ്പ നമു ഇഷ്ടമുള്ളപ്പോൊ കൊടുക്ക കല വേണോന്ന് ചോയ്ക്കുമ്പോ അത് ആവശ്യപ്പെടുമ്പോ നമുക്ക് കൊടുക്കാലാ അതുകൊണ്ടാണ് അതുകൊണ്ടാ പിന്നെ ഞാ നും ഓൺലൈനായിട്ട് അല്ല ഇപ്പോൾ ഓൺലൈനായിട്ട് നോക്കണ അത് അടുത്ത വർഷം മുതൽ ഓഫ് ലൈനായിട്ട് പോവാലാന്ന് വിചാരിച്ചത് അ ആ അന്റെ ഇത് പോണില്ലേ തയ്യൽന്
ഈ നല്ല മഴയ എങ്ങനെയാ പോണ്ടെന്ന്ചാരിക്കുന്നു വണ്ടി എടുത്ത് പോണമെങ്കിലേ പിന്നെ മഴയായതുകൊണ്ടൊരു മടിത്ത്
ആ നമുക്ക് മഴയാവുമ്പോ അല്ല മഴയാവുമ്പൊ പൊറത്തോട്ട് പോകാനൊരു മ
ഭയങ്കര മടി അതോണ്ട് പോവാണോ പോണ്ടേ എന്നുള്ളതില് ഇങ്ങനെ ഇരി ക്കുന്ന പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോല്ല
ആ നമ്മുക്കിങ്ങനെ ആ പണിയൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പേക്കും നമുക്ക് എന്താണ ഇഞ് ചെ യ്യേണ്ടത് വെറുതെ ഇരുന്ന് എത്രേരം ഫോണിൽ നോക്കും
ഇല്ലേ ഞാൻ പിന്നെ ഹ് കുറച്ച് തുന്നാൻ തേച്ച് മുത്തെല്ലാം കൊണ്ട് തുണിയില് ഓരോന്ന് തുന്നി തുന്നി നോക്കി കഴിഞ്ഞാല് ഞമ്മക്ക് പഠി ഞാൻ പഠിച്ചതാ പഠിച്ചോണ്ടിക്കുന്നു ആ പകുതി വരെ എത്തി ചുരിദാർ വരെ എത്തി അപ്പൊ ഞമ്മക്ക് ചുരിദാറിന്റെ മോളില് ഓരോരോ വർ
ആ അങ്ങനെ മുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വെച്ചിട്ട് ആ ആ ആ് അങ്ങനെ ചെയ്യാനാ ആ ചെയ്യാന്നോല് ആ ആ ആ പിന്നെ നാസ്ത എന്തായിരുന്നു രാവിലത്തെ ഫുഡ് എന്തായിരുന്നു
രാവിലെ ഞാനെ നെയപ്പത്തിലാക്കി
നൈപ്പത്രയാക്കി ഓക്കെ മക്കക്ക് ഉച്ചക്ക് ആ അല്ല മക്കക്ക് ഉച്ചക്ക് സ്കൂളിൽന്ന് കിട്ടുംആ ആ ആ ആ അവിടെ അവിടെ അപ്പൊ ഇങ്ങനെ സ്നാക്സ് പോലെയൊന്നും കൊടുക്കൂല്ലേ ഇടക്കൊന്ന് കഴിക്കാനായിട്ട്
പതിനൊന്ന് മണിക്ക് അങ്ങനെ വാടി പോകുന്നെ മോൻക്ക് കൊടുക്കും അതെ പിന്നെ ഓറഞ്ച് വെച്ച കൊടു നാരങ്ങ വെച്ച കൊടുത്ത്
ആ ആ ആ ആ ഫ്രൂട്ടസ് വെച്ച കൊട്ക്കും ല്ലെ ആ ആ ആ പിന്നെ എന്നാ ശരി വേറെൊന്നുല്ല എന്നാ ശരി വിളിക്കാട്ടാ ആ ആ ആ ശരി എന്നാ ഓക്കെ
ഈ